മഴണ്ടോ നല്ല വിശേഷം ആഹ്‌ മഴേണ്ലേ മഴ മഴല്ലഏഹ്‌
അവടെ മഴണ്ടോ
ആഹ് ഇവിടെ മഴ പ്പൊ കൊർച്ച് കൊറവ്ണ്ട്, ഉം വൈകുന്നേരൊക്കെ നല്ലോ പെയ്തിരുന്ന മഴ മഴ പെയ്ത് നല്ല തണുപ്പാണ് കാലാവസ്ഥ
ആഹ ഇവിടെ ഭയങ്കര കാറ്റും മരം വീഴുകളൊക്കെയാ
ഏയ് അങ്ങനെയൊക്കെ ഉണ്ടോ
ആ
ആര ഞാൻ ഇപ്പ നേരത്തെ ആർക്കും വിളിച്ചു അവരും പറഞ്ഞു ഭയങ്കര കാട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുംല്ല ട്ടോ കാറ്റൊന്നുമില്ല
ആഹ ഇവിടെ നല്ല കാട്ടാ ആ് മരങ്ങള്ൾ വീണു ആഹ മുന്നില് രണ്ട് മര വണ കറണ്ട് ഉണ്ട് കറണ്ട് വൈകുന്നേര വന്നത്
ആ ആ ഉച്ചക്കോ കാ പിന്നെ മരൊക്കെ വീണത്
ആ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൊ വീണിരുന്നു അത് പിന്നെ പോസ്റ്റമ്മൽ ഒന്നും അല്ലാത്തൊണ്ട് കറണ്ട് പോയില്ല പിന്നെ ഒരു ചെറിയ കൊമ്പ് വീണതാ അത് പിന്നെ വേഗം ശരിയാക്കി
ആഹ റോഡി റോഡിലോ അതോ
ആ സൈഡിലായിട്ട് പോസ്റ്റിന്റെ അടുത്ത് ആ പോസ്റ്റിന്റെ അടുത്തായിട്ട് ഒരു കൊമ്പ് വീു
അപ്പൊ നല്ല കാറ്റടിച്ചു പോലോ
ആഹ നല്ല കാറ്റായിരുന്നുോ ആഹ അവിടെ എന്ത അവസ്ഥ തണുപ്പുണ്ടോ
ആ തണുപ്പണ്ട് കാറ്റൊന്നുംില്ല മഴ ഇങ്ങനെ പെയ്യണ ഇടത്ത് തിലക്കും അതിന്റെറെടിൽ കുറച്ച് ചടവെളുണ്ട്
കൊഴപ്പില്ല എന്നാലും ഉ
നല്ല മഴയൊന്നും കിട്ടിട്ടില്ല
ഇല്ല ആ മഴ പൊന്ന ഇപ്പൊ കൊറച്ച ദിവസം ഇടക്ക് ഇട വല്ലാതെ മഴ കൂടുതലൊന്നും ഇല്ല കുറി കൊറവ തന്നെയാണ് മഴ മഴയല്ല കൊല്ലത്തക്ക അതെ കഴിഞ്ഞ വർഷത്തെ മാതിരി ഒന്ന് മഴ
ആ അതുപോലെ ആവാതിെരിക്കട്ടെ
കഴിഞ്ഞ വർഷല്ല അതിന്റെ മുന്നേ ആ വയനാട് ചന്ന് കഴിഞ്ഞ വർഷം തന്നെയ ആണല്ലോല്ലേ അത് തുരന്തം
ആ അത് കഴിഞ്ഞ വർഷം
കഴിഞ്ഞ വർഷം എന്റെ മേലത്തെ വർഷം ഉണ്ടായല്ലോ അതുപോലെ ഈ വർഷം ഇല്ലാതെ എന്നാ മഴ വേണേനന്നാ മഴക്ക് മഴ തന്നെ വേണ്ടേ
ആഹ
എല്ലാത്തിനും എല്ലാതും അതിന്റെ സമയത്ത് എല്ലാം വേണല്ലോ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് മഴത്ത മഴ വേണം വെയിലിന് വെയില് ചൂടന് ചൂടും തണുപ്പിന് തണുപ്പും എല്ലാം ഇപ്പൊ ഒന്നര ഒക്കെ മാറി മാറി വരുന്നതുക കൊണ്ടാണല്ലോ അല്ലോ
ആ ഇവിടെ ഉച്ചക്ക് വെയില ഇറക്കും ചെപ്പോ വൈകുന്നേരം മഴ പെയ്യും രാവിലെ മഞ്ഞ് അങ്ങനെയൊക്കെ കാലാവസ്ഥ
അന്നെയൊക്കെ തന്നെയാണ് കാലാവസ്ഥ നമ്മള് ചിന്തിക്കണ പോലെയല്ല ഒക്കെ തിരി ഇഞ്ഞ വന്നന്ന
ഉം പി പിന്നെ എവിടെങ്കിലുംൊക്കെ കാണാൻ പോകാൻ നല്ല രസ മാത്രം ചെറിയ കോടയൊക്കെ ആയിട്ടേ
ആ നിങ്ങളവിടെ കോടയൊക്കെ ഉണ്ടോ
ആ് കോടണ്ട്
ആഹ ആ
ആഹ
കഴിഞ്ഞ വർഷം പറഞ്ഞാല് മഴക്കാലം തുടങ്ങണതിന്റെ മുന്നേ തന്നെ മഴ പെയ്തുക കൊണ്ടിരുന്നായിരുന്നു
ആ
ഇക്കുറി മഴ ആയിട്ടും ങ്ങട്ട് പെയ്തോയ്ച്ച പെയ്തു കൊഴപ്പല്ല പക്ഷെ അതിന്റെടീൽ പിന്നെ വല്ലാതെ പെയ്യാതെ നിന്നു
ആ ഇവിടെപ്പൊ രണ്ടു ദിവസമായിട്ടെ മഴ മര്യാദക്ക് കിട്ടിയിട്ടുള്ളു
ആ ഏ അതിന്റെ മുന്നൊന്നും മഴയില്ല ഏ ആ ഇവിടം ആ ദ്യം കൊറച്ച് ദിവസം പെയ്തു പിന്നെ അയിന്റെടീൽ വെയില് വന്ന് പ്പൊ വീണ്ടും
അ ആ ഒരു മെയ് മാസ് ത്തിലൊക്കെണ്ടെയ്രുന്നു പിന്നെ ഇങ്ങോട്ട് ഫുള്ള് വെയിലന്നെ രാത്രിയും രാത്രി ചൂടും പകല് ഫുള്ള് വെയിലൊക്കായി ഭയങ്കര ബുദ്ധിമുട്ടേരുന്നു
അങ്ങനൊക്കേണ് ലേ
ആ
മഴേ ഉം
ആ ഞങ്ങള് വരണ്ട് ഞങ്ങക്ക് കാണാനൊക്കെ നല്ല ഭ ഭംഗിള്ള സ്ഥേലൊക്കല്ലേ നിങ്ങള സ്ഥലം ഇത് ടൂറായിട്ട് ഞങ്ങള് വരണ്ട്
ആ ഒരീസം വാ
ലൊക്കേഷൻ വിടോണ്ടുട്ടോ ഞങ്ങളേതായാലും വരാ നിങ്ങളൊക്കെ ഒന്ന് കാണൊക്കെ ചെയ്യാലൊ ആ ഭക്ഷണം കഴിച്ച് നേരത്തെ കഴിക്കും
ആ ഇപ്പൊ നേരത്തെ ക്കെടക്കോ
നേരത്തെ കെടക്കോയ്ച്ചാ കൊഴപ്പല്ല മക്കളൊക്കെ കിടന്നു നാളെ പ്പൊ മദ്രസ പ്പൊന്നില്ലാ ന്നാലും അവരൊക്കെ കെടന്നു
നേരത്തെ കെടക്കു എല്ലാരും കൊറച്ചൊക്കെ
ഉം രാവിലെ എണീക്കോ?
ആ രാവിലെ നേര ത്തെ മദ്രസ്സ്ല്ല മക്കളൊക്കെ എണീക്കും സ്കൂള് മദ്രസ് നീക്കണ്ടേ?
ആ ആ ആ
ഉം നമ്മക്കേതായാലും നേരത്തെ എണീ പൊഴയിലല്ലാ പ്പൊഞങ്ങളട് പഴയ വീടിന്റെ അവിടെ പുഴ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ ഡെയ്ലി പൊഴേക്ക് പോവും ക്ഷെ ഇപ്പൊ പൊഴീക്കൊന്നും പോവലില്ല വിടെ ചെറിയൊരു തോടുണ്ട് പോവാറില്ല
നമുക്കിപ്പൊളും കിണറ്റില് വെള്ളയില്ല
ഏ വെള്ളവില്ലേ അവിടൊന്നും
ഉം ഇപ്പൊ മഴ പെയ്തപ്പോ കൊറച്ചെങ്കിലും ആയി മറ്റേത് പൊഴയെ പോയിട്ടായിരുന്നു അലക്കലൊക്കെ
യാ അങ്ങനൊക്കെയാണോ അവിടത്തവസ്ഥ ആഹാ നല്ലം വരൾച്ച ണ്ടായിരിക്കണല്ലോ എല്ലാ കൊല്ലം ങ്ങനെണ്ടാവല് ണ്ടൊ വരൾച്ച?
ഇല്ല ഈ വർഷാണ് ഇങ്ങനെ ആയത് മറ്റേത് വേനലിന് മാത്രേയുള്ളൂ ഇതിപ്പോ മെയ് മാസത്തില് വരെ പുഴെ പോയിട്ടാണ് വസ്ത്രൊക്കെ അലക്കിയതൊക്കെ
യാ അപ്പൊ നല്ല വെ ഏ ഇവിടങ്ങനെ വെള്ളല്ലാത്ത പ്രശ്നൊന്നും വന്നിട്ടില്ല നമുക്ക് കൊറച്ച് മുന്നൊരു കൊല്ലം ഏതൊ ഒരു വർഷം അങ്ങനെ മഴ നല്ല വെള്ളത്തിന് കമ്മി വന്നു ഇപ്പൊ അപ്പത്തിന് മഴ പെയ്തു പിന്നെ അന്ന് ആലോ ഒ പിന്നേ ജൂണിന്റെ മുന്ന തന്ന ഇവിടെ മഴ തുടങ്ങിയിരിക്കണ് വേനൽ മഴ കി ട്ടീക്കിണ് കുറച്ചൊക്കെ.
നമ്മക്ക് അധികൊന്നുംല്ല എടക്ക് പക്ഷെ വെള്ളായിട്ടില്ല.
ഉം ഇവിടെ വേനൽ മഴ പെയ്തു അങ്ങനെ തന്നെ വെള്ള ആയി. കെണറ്റിലൊക്കെ. ഞങ്ങക്ക് പിന്നെ വെള്ളത്തിനൊന്നും പ്രശ്നല്ല വെള്ളൊക്ക ഉണ്ട്. പിന്നെ ലൈൻ വെള്ളം ഉണ്ട്, വീട്ക്ക്.
ആ അതുകൊണ്ട് കൊഴപ്പില്ല നമുക്ക് അത് ഇല്ല. നമ്മള വീട്ടിലേക്കതില്ല. ഇത് രാവിലെ പോണം. വെയില ആവുന്നതിന്റെ മുന്നേ പുഴേന്ന്ങ്ങ് വരണ്ടേ അല്ലേ നിക്കാൻ കഴിയൂല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പിന്നെ കൊറച്ചുണ്ട്.
ആഹ് ആ മഴ, മഴ പെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം തന്നെണ്. വെയില് നല്ല വച്ചിട്ട് ക കണ്ടില്ലേ ഇപ്പൊ ഈ വർഷം തന്നെ, ആ പടക്ക കമ്പനിയൊക്കെ പൊട്ടിയത്. ആ എന്താ പറഞ്ഞെ, കേട്ടില്ല.
അല്ലാ കഴിഞ്ഞ വർഷം മഴ പെയ്തിട്ട് തന്നെ ഇപ്രാവശ്യം വെള്ളം ഇല്ല. അപ്പൊ ഇനി മഴയും കൂടെ പെയ്തിട്ടില്ല അടുത്ത വേനല്,
മഴ ഇണ്ടാവും ന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത മാസക്കായിട്ട് അത്യാവശ്യം.
ആഹ് ഒരു ജൂലൈ മാസൊക്കെ ആകുമ്പോ നല്ലോണ്ണം പെയ്യും. പെയ്താ മതിയായിരുന്നു.
അതന്നെ.
ഉം.
ജൂലൈക്ക് ജൂലൈ ഇപ്പ ആയില്ലേ. ജൂലൈ ആയില്ലേ, ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റിലൊക്കെ തന്നെ മഴ ഉണ്ടാവല്. പിന്നെപ്പോ മഴ കുറയും.
ആ കിട്ടിയാ മതിയായിരുന്നു. മഴ അധികം പെയ്തിട്ടില്ലെലും എല്ലാർക്കും പനി വന്ന് പോയി. തണുപ്പുണ്ടായിരുന്നു നല്ലേ. ആ പെട്ടന്ന് കാലാവസ്ഥ മാറിയില്ലേ ഇത്രയും കാലം വെയിലും ചൂടും ആയത്, ഒറ്റടിക്ക് അങ്ങ് തണുപ്പായി, മഴ അധികം ഇല്ലെങ്കിലും നല്ല തണുപ്പാണ്.
ഉം ഉം.
പിന്നെ ഇന്നലെ ഇന്നു ആയിട്ടാണ് നല്ല മഴ കിട്ടിയത്. അതാണ് ആകെ പ്രശ്നവും ചെയ്ത്
ഉം.
ഓടൊക്കെ പൊട്ടി. ആ ചെറിയൊരു കട ഉണ്ടായിരുന്നു. അതിന്റെ മേലേക്ക്‌ ഒരു മരത്തിന്റെ, അല്ലാ ഇവിടെ അടു തുള്ളേ അതിന്റെ മേലേക്ക ഒരു മരം വീണിട്ട് ഓടക്കെ പൊട്ടി.
അങ്ങനെക്കെ വന്നുല്ലേ കാ റ്റടിച്ചിട്ട് ഉം. അപ്പൊ നല്ല കാറ്റാണല്ലോ.
ഉം നല്ല കാ
നല്ല കാറ്റാണല്ലോ അടിച്ചിക്കണത് ലേ.
ആ അതന്നെ.
എന്നിട്ട് മക്കളുണ്ടോ അതോ പഠിക്കാണോ?
ആ പഠിക്കാണ്.
ഉം എന്ത് എന്ത് പഠിക്കണത്?
ഞാൻ ഡിഗ്രിക്ക് പഠിക്കാണ്.
സെക്കൻഡോ?
ആഹ്.
ഉം എവിടെ? അടെത്തന്നെ ആകൂലേ, നിന്ന് പഠിക്കാല ഡെയിലി പോവ.
വെ വീ വീട്ടില് വന്നിട്ട് പോവാന്.
ആരൊക്കെണ്ട് വീട്ടില്?
വീട്ടില് ഞാനും ഉപ്പയും, ഉമ്മയും പിന്നെ കൊർച്ച് ആൾക്കാരുണ്ട്.
കൊർച്ചാൾക്കാരൊ ആ.
ആഹ്.
പിന്നെ വേറെന്തൊക്കെയാ?
വേറെ സുഖം തന്നെ. മഴ ആയതോണ്ട് കൊതുക് ശല്യം ഭയങ്കരെ.
ഉം കൊതുക് ശല്യം ഉണ്ടല്ലേ ഇവിടെ കൊത്ക് ശല്യം അങ്ങനെവല്ലാതൊന്നില്ല ട ബർന്തൊടോ അങ്ങനെ എന്തെങ്കിലും ഇണ്ടോ?
ചുറ്റിലും മരങ്ങളാണ് അപ്പൊ ഈ എലച്ചീയോല്ലോ അയ്ല് ഇത് വന്നിര്ന്നിട്ട് ഉം.
എന്നാ ഇവടൊക്കെ ഞാന് അങ്ങനെ വല്ലാതെ ഇന്റെ വീട്ട്ക്ക് പോവുമ്പോ അത്യാവശ്യം കൊതുക് വരും പക്ഷെ ഇവിടെയാന് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ കൊത്കി്ൻ്റെതായിട്ട്ള്ള ബുദ്ധിമുട്ട്കള് ഉം. ആദ്യം നല്ല ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ടബറും തൊടും ഒക്കെ ഇ ണ്ടായിന്നു ഇപ്പൊ അതൊ
ആ തണല് പോയിട്ട്ണ്ടാവൂല്ലേ? ആഹ് ഉം.
പിന്നെ എന്തൊക്കെയാന്നിട്ട് വേറെന്താ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെല്ലേ കൂട്ടുകാരൊക്കെല്ലേ? നല്ല ഉഷാറായി പോണില്ലേ?
ആ ഉഷാറാ. ക്ലാസൊക്കെ അങ്ങനെ പോവ്ന്നു പഠിത്തം കുറച്ച് പ്രശ്നാണ് എന്നാലും ഡെയ്ലി പോയി വര്ന്ന്ണ്ട്.
പട്ത്തം ബേക്ക്ക്കോ അതോ?
ബേക്ക്ക്കല്ല അങ്ങനെ ഒപ്പം കൊണ്ട് പോന്ന്ണ്ട്.
ആഹ് അങ്ങനെ. ഉം ഫുഡൊക്കെ കൊണ്ടോവ ലാണോ ചോറൊക്കെ?
എന്നാ ഞാൻ വിളി
ആ എന്നായ്ക്കോട്ടെ ഞാനേ പിന്നെ വിളിക്കാട്ടോ എന്നാ ശെരി. എന്നാ വെച്ചളാ.
ആഹ്.